ഇതിന്റെ ചെവി തട്ടിക്കാണ്ടേ എന്റെ നെറ്റിന്റെ കണക്ഷൻ അങ്ങ് ഓഫായി
ഓഹ്
ഇത് ഇതിറ്റങ്ങക്ക് ലൗഡ് സ്പീക്കർ വെച്ചുടെയിരുന്നോ ആവോ
ആഹ് ശരിയണേ മറ്റേ എമ്മക്ക് ചെവിന്റെ അടു ത്തക്ക് പുടിച്ചാൻ പറ്റണ് ഇല്ല അപ്പോത്തിന്
കഴിയണില്ല പിടിക്കാനും കഴിയണില്ല പിന്നെ അതുമല്ല ചെവി ചൂടാവു ആണേ ഇത് ഇങ്ങനെ വിളിയെന്നെ വളിയെന്നെ അടുപ്പിച്ച് പിടിച്ചിട്ട് ചേലോൽക്ക് തന്നെ അടുപ്പിച്ച് പിടി ഉം ചായോടി ഒക്കെ കയ്ഞ്ഞു കുട്ടിയളെ സ്കൂൾക്ക് പറഞ്ഞേ ക്കാള്ള തിരക്കില
ഏ മദ്രസ് ഒക്കെ വിട്ടു വന്നാ
മദ്രസ വിട്ടു വന്നില്ല മദ്രസ ഇപ്പോ വിട്ടു വരും അപ്പോഴേക്ക്
ഉം ചായക്ക് എന്തേനും?
ചായക്ക് ദോശ ചെറുപയർ കറി അവിടന്തേനീ?
ഇവിടെ ദോശയും കൊർച്ച്‌ ദോശയും കൊർച്ച്‌ ഓട്ടടയും ഉണ്ട്.
ഇന്ന് രണ്ട് ഐറ്റംസാ ദോശ പറ്റ് പറ്റാത്തവരുണ്ടോ?
ആഹ് എന്റിപ്പച്ചിക്ക് ദോശ പറ്റൂല അപ്പം ഓട്ടട ഉണ്ടാക്കണം. ദോശ ഞങ്ങൾക്ക് എല്ലാർക്കും ദോശേം പറ്റാ
ഉം അല്ല എന്നിട്ട് ഇയ്യ് ചൂടുവോ ദോശയും ഓട്ടടൊക്കെ?
ഞാൻ ചൊല്ലും ഞൻ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ ചൊല്ലും
ഉം വേറെ എന്തേങ്കിലും ഉം ഭക്ഷണം ഉണ്ടാക്കലറിയോ?
ആഹ് ചെറുതായിട്ടൊക്കെ അറിയും കറിയൊക്കെ ഇണ്ടാക്കും.
എന്ത് കറി?
എന്തെക്കെ ചോച്ചാ ചിക്കൻകറി ഇണ്ടാക്കും
എന്നാ താൻ ചിക്കൻ കറി ഇണ്ടാക്കണോന്ന് പറഞ്ഞന്നാ
അങ്ങനെ ചോയിച്ചാൻ പാടില്ല ഞാൻ ഇണ്ടാക്കൂ അയിനൻസര്ച്ച്
അമ്മക്ക് എന്തേലും ഒരു ടോപ്പിക് കിട്ടണ്ടേ കാര്യായ്ട്ട് ഇതില് സംസാരി ക്കെണ്ട്യ തന്നെ നമ്മളെന്തെിലും ഭക്ഷണം ഇണ്ടാക്കണെ അതിന്റെ റെസിപ്പി പറയാ
ഹേ നിങ്ങ നിങ്ങക്ക് എന്തണ്ടാക്ക ഇങ്ങക് ക്കെന്താ പുതിയതായിട്ട് സ്പെഷ്യല്
ഞാ അനക്ക് പായസം ഇണ്ടാക്കുന്നത് പറഞ്ഞേരാ
ആഹ് എന്നാ പർഞ്ഞ്
ആഹ് സേമിയ പായസം ഇണ്ടാക്കല് ഞങ്ങളെ നാട്ടില് എന്താ പറയില്ലേ ആദ്യം സേമി വറുത്ത് വെച്ച സേമിക്കാരെ ചിലപ്പോൾ നമുക്ക് കിട്ടില്ലേ ചിലത് വറക്കാതെ കിട്ടും അപ്പൊ നമ്മള് വേണന്നുണ്ടെങ്കിൽ നെയ്യ് വാട്ടുവാ അപ്പൊ ആദ്യം എന്താ ഒരു നോൺസ്റ്റിക് മാത്രം സ്റ്റെപ്പ് വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മളെന്താല ആഹ് അത് ചൂടായേന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യൊഴിക്കുക നല്ല നാടൻ നെയ്യ് അല്ലെന്നുണ്ടെങ്കിൽ സാദാ നെയ്യ് ഒഴിച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് എന്താ പറയണേ നമ്മളീ സേമി വറ വറുത്തു വെച്ച സേമിയോ അതോ വറു എടുക്കാതെ വെച്ച സേമിയ അത് നമ്മുടെ കയ്യില് എതാ ഉള്ളത് അത് ഇതീക്ക് കൊച്ചിട്ട് കൊ നമുക്ക് അത്രത്തോളം അത്യ വേണ്ടത് അതിനനുസരിച്ച് നമ്മള് അയിലേക്ക് ഇടുക എന്നിട്ട് നല്ല ശേഷം വറുത്തതിന് ശേഷം അതിലേക്ക് കൊറച്ച് വെള്ളം പാഴം അത് വേവണ്ടേ വേവണംഎന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് മൂളിട്ടോ എല്ലാ ഞ ഈ അപ്പുറത്ത് ആള് ഉണ്ടെന്ന് ഓനക്ക് അറിയില്ല
ആഹ് ആഹ്
എന്നിട്ട് അത് അതിലേക്ക് കുറച്ച് ആഹ് വെള്ളം കോര് വെന്തതിനു ശേഷം നമ്മള് അപ്പുറത്തെ ആഹ് പാല് തിളപ്പിക്കുക അപ്പുറത്തെ ആഹ് അടുപ്പിലത്തെ അത് തെളച്ചു കഴിഞ്ഞിട്ട് ഇത് വെന്തെന്ന് തോന്നിയാൽ ഒന്ന് കടിച്ചൊക്കെ നോക്കുക അപ്പൊ വെന്തെന്നു തോന്നിയാൽ അതീക്ക് കുറച്ച് ആഹ് ഈ പാല് ഒഴിക്കുക ഈ പാല് ഒഴിച്ചിട്ട് ഈ പാല് ഒരുവിധം തെളവരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇച്ചിരി പഞ്ചസാരയും പിന്നെന്താ പറയുന്നത് എന്താ ഏലക്കാ പൊടിച്ചതില്ലേ അവ രണ്ടും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊരു വിധം വേവ് ആയതിന് ശേഷം കുറച്ചങ്ങനെ തെളച്ച് തെളച്ചങ്ങ് വരില്ലേ അപ്പൊ വേവായതിന് ശേഷം അയിലേക്ക് കുറച്ച് എന്താ പറേല് ഉം മിൽക്ക് മേഡ് ഇല്ലേ അത് നമ്മളെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആഹ് അവിടൊക്കെ അതാ ഇല്ല അത് നമുക്ക് ലാസ്റ്റിക്കാം
ഉം
മിൽക്ക്മേയിട് പറഞ്ഞൊടുക്ക ആഹ് മിൽക്ക്മേയിട് നമ്മള കയ്യില്ലില്ല്യാന്നുണ്ടെങ്കിൽ നമ്മുടെടുത്ത് ചെലപ്പം വേണെങ്കിൽ എന്താ പറ പാൽപ്പൊടിയൊക്കെയുണ്ടാവും ആഹ് പാൽപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കികാണ്ട് ഇത് പറഞ്ഞ് കൊടുക്കാ അങ്ങനെ ആയാലും കുഴപ്പില്ല എന്ന്ട്ട് എന്താ പറേല് ആഹ് പിന്നെ നല്ലോണം തിളപ്പിക്കുക നല്ല തിളക്കുന്നതിനനുസരിച്ചാണ് ടേസ്റ്റ് കൂടുക അതായത് രസം കൂടുക
ഉ പാല് വറ്റണേനനുസരിച്ച്
ആഹ് വറ്റണേനനുസരിച്ച് എന്നിട്ട് എന്താ ചെയ്യണ്ടേ ആഹ് പിന്നെ അതൊരു വിധം തിളച്ചിതായി കഴിഞ്ഞാൽ നമുക്ക്ത് സ്റ്റവ്ന്ന് മാ
മാറ്റി വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഒര് നോൺ സ്റ്റിക്കിന്റെ പത്രം എടുത്തുകാണ്ട് അതിലേക്ക് നമ്മള് പഞ്ചസാര ഇടൂക എന്നിട്ട് കുറച്ച് ഉരുക്കി കളയാ
ഉരുക്കി കളഞ്ഞി ഉരുക്കീട്ട് അത് നമുക്ക് ഇതിലേക്ക് പകർന്നു കൊടുക്കാ എന്നിട്ട് പിന്നെ നമ്മള് ലാസ്റ്റ് എന്താ നല്ല നെയ്യ് ഉപയോഗിച്ച് അണ്ടിപ്പെരിപ്പോ മുന്തിരിയോ എന്താന്നുവെച്ചാ അത് എളുപ്പമാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ സേമിയ വറക്കണേല് ഉപയോഗിച്ചുകാണ്ട് അങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യുണോലുണ്ട്
ഉം
അത് നമ്മള് മറക് മറക് മറവിക്കനുസരിച്ചാണ് അയ് എപ്പളാ ആർക്ക എപ്പളാ മറവി വരാന്ന് അറിയില്ലല്ലോ അപ്പൊ ലാസ്റ്റ്ക്ക് പറഞ്ഞൊടുത്താ മതി അങ്ങനെ നമ്മളെ എന്താ സേമിയാ പായസം റെഡി അത് നമുക്ക് കല്യാണം വരുമ്പോളോ സൽക്കാരം വരുമ്പളോ പെര്ന്നാക്കോ നോമ്പിനോ ഏത് ടൈമിലൂം ഉണ്ടാകി ക ക്ക ഇഞ് അടുത്ത അടുത്ത അടുത്ത ഭക്ഷണം പറി ആഹ് ഞാ അട്ത്ത പറയാ അ ഈ ഫോൺ വിളിക്കോള അൻക്ക് ഓർമ ഉണ്ടാവൊള്ളൂ അത് കഴഞ്ഞയ്ഞ മർക്കും ന്ന്പ്പൊ ഇചർഞ്ഞൂടെ
ത
ആഹ് ഇഞ് ഇമ്മണ്ടാക്കുമ്പളേ മ്മ ഇമ്മ ഇണ്ടാക്ക്‌ണ എന്തെങ്കിലും ഒന്നും പർഞ്ഞൂട് നേരം കളയേണ്ടത് ഒമ്പതെ പഴിനാറ് ടൈമ്
ള്ളൂ വേം പർഞ്ഞൂട് അടുത്ത റെസിപ്പി എന്താ ഇവടെ നല്ല മഴ പെയ്യ്ണ്ട് അവ്ടെ മഴണ്ടോ
ഇവടെ നല്ല മഴ ഇണ്ടേനു അയിന്റെ ഇടിൽലൊന്ന് നിന്നി പിന്നെ ഇപ്പ ചെറുതായിട്ട് ഇങ്ങനെ മയെണോ യ്ച്ചാ മയെണ് മഴല്ലേയ്ച്ച മഴ ഇല്ലാർഞ അവസ്‌തെണ്
ഇന്നാഴിൻ്റെ നല്ല ബെസ്റ്റ് ഇൻ്റെ മകള് കൊടിം കൊണ്ടയ്ട്ടില്ല
ആഹ് പിന്നെ ഇങ്ങള വീട്ടിലാരക്കെള്ളെ
ഇന്റെ വീട്ടില് ഞാനും രണ്ട് മക്കളും ഇൻക്ക് പ്ലസ് വണ്ണ് പഠിക്ക്‌ണ ഒരു മകന്ണ്ട് ഒന്നാം ക്ലാസ് പഠിക്ക്‌ണ ഒരു മോളുണ്ട്
ഏ പ്ലസ് വണ്ണ് ഏതാട്ത്ത്ണ്
കോമൈസ്
ഏത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാ
അതെ ഇത് കേൾക്കൊ അറീല പഠിച്ചാന് ആങ്കുട്ടി ല്ലെ എത്രത്തോളണ്ട നമ്മക്ക് ചി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാതിം മുട്ടാതിം ഒക്കെ ആണ്ട് പോണ്
ഹേ
ഞാൻ പറയണതൊന്നും ഓൻ കേക്കൂല ഓമ്പറയണതൊന്നും ഞാൻ കേക്കൂലാർഞയ്രിയ
ട്ടെൻത്തില് മാർക്ക്ണ്ടോ
ആഹ് കൊയപ്പല്ല്യാ രണ്ട് പ്ലസ്സൊക്കൊ ഒള്ളൂ
ഏഹ്
അത് പർഞ് ലെ ഞാൻ പർഞ്ഞാ ഓനും കേക്കൂല ഓൻ പർഞ്ഞാ ഞാനും കേക്കൂല തട്ടാതിം മുട്ടാതി ക്കെങ്ങനെങ്ങട് പോണ് പര്യ
ആഹ് ആങ്കുട്ടിയളാവും പിന്നെ അങ്ങൻതന്നെണ് ഒരു പ്രായം വെരേ കയ്യ്മേ കെട്ടോള്ളൂ ഉം
ഞ് ഓൽക്ക് ഓലെ ഇഷ്ടം പോലെ ഓലതെന്താണോ അയ്നൻസര്ച്ചങ്ങട്ട് പോട്ടെ
ആഹ്
ചെർപ്പം മുതലേ നമ്മള് ബേക്ക് നട്ന്നി ലെ ഇഞ് വൽപത്തില് ഓരു- ഇഷ്ട്ടത്തിനാണ്ട് നിക്കട്ടെ കൊർച്ചൊക്കെ നമ്മള് പർഞ്ഞ കേക്കാ അത്രതന്നെ
ആഹ് ഇങ്ങള് ട്രിപ്പൊക്കെ പോവൽണ്ടാ ഇൻക്ക് വ്ടാ മൂന്ന് അനിയത്തിയള് ഇമ്മാ ഇപ്പാ എളാമ എളാ പ്പ ഓൽക്കൊരു കുട്ടി പിന്നെപ്പാന്റെ അമ്മായി ഇണ്ട്വ്ടെ
ആഹ്
ഉം
പിന്നെ
പിന്നാ
വേറെന്തൊക്ക്യ ഞാമ്പറയണൊക്കെ ക്ലിയറാവ്ണ്ടോന്നറീല ട്രിപ്പ് ന്ന് പർഞാ ഇക്ക നാട്ടില് ല്ല്യാത്തൊണ്ട് ട്രിപ്പ് പോവല് പൊതുവെ കൊറവാണ് ഇൻക്ക് നാല് അനിയത്തിമാരാള്ളത് ഞങ്ങള് നാല് അനിയത്തിമാരും കൂടി ഒരുമിച്ച്
ചെലപ്പൊക്കെ പോവല്ണ്ട് അല്ലാതെ ഞാ പോവലൊന്നുല്ല്യാ അല്ലാതെ പോയ
ങ്ങനെ പോവല്
പോവാകയ്യലില്ല
എങ്ങണ്ടാ പോവല്
പോയത് ഇപ്പൊ ഞാമ്പോയത് വയനാടാണ് കൂടുതല് പോയത് പിന്നെ മൈസൂര്, ഊട്ടി ഈ മൂ ഇവിടൊക്കെത്തന്നെ പോയിട്ടൊള്ളു
ഉം സ്കൂൾന്ന് പോണരില്ലേ
ല്ലോം വെച്ച് കയ്ഞ്ഞി
ഏഹ്
ഞാനും താനും പായസം കൊറേ സംഗതി വെച്ച് കയ്ഞ്ഞ് ടൈമ് പോയില്ലല്ലോന്ന് പറയാ
ആഹ്
ഞാ പറയ്ണതൻക്ക് കേൾക്കാവോ?
കേൾക്ക്ണ്ട് പക്ഷെ എടക്ക് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് മുറിഞ്ഞ് ഇങ്ങനെ കേക്കാ പക്ഷെ കേൾക്ക്ണ്ട് ഫുള്ള് കേക്ക്ണ്ട് പറഞ്ഞ് കൊറേ കയിന്റെശ കേക്ക്ണേ
ആഹ് അത് ഉം ക്ക് ആടി ഉലയൂണ്ടാവും അല്ലാന്താ പറയണ്
ഉം
പടച്ചോനെ മദ്രസ്സിട്ട് വരുണോല് പ്പ ങ്ങട്ട് എത്തുല്ലേ
നല്ല മയണ്ട്ല്ലേ അവിടെ
ഏഹ്
നല്ല മഴേണില്ലേ അവിടാന്ന് പറയാ
ആഹ് അവിടെ നല്ല മയ പെയ്തോ
നല്ല പെയ്തീനി ഇപ്പ നിന്ന്ണ് ഇപ്പം ദ്ദേ ചെറുതായിട്ടിങ്ങനെ ഇണ്ട്
ഇവടെ മഴ നോക്കൂടി.
ഉം
അല്ല ഇയ് പ്ലസ്ടുലാന്നല്ല പറഞ്ഞ അതോ പ്ലസ് ടു കയിഞ്ഞ്ന്നോ
പ്ലസ് ടു കഴിഞ്ഞു
ആഹ് ഡിഗ്രിക്ക് പോണില്ലേ മാർക്ക് ഇണ്ട് പാസ്സായില്ലേ? ആഹ് പ്ലസ് ടുന് പ്ലസ് ഫുള്ളുണ്ടായിരുന്നോ ആറ്ണ്ടായിരുന്നോ ഏഹ് ഉഷാറാണല്ലോ
ഏഹ് നാലെണ്ണം
ആഹ് ഇനിയുള്ള കാലം മുന്നോട്ട് അങ്ങനെ തന്നെ പോവാൻ കയ്യട്ടെ
ആഹ്
ആഹ് ഇതേമാരി ഫോണ് ഫോണിലൊന്നും വിളിച്ചു ഫോണ് എന്താ പറയല് ഓൺലൈൽ കുത്തർന്നൊക്കെ സമ്പാദിക്കാ നിന്നാലേ അയിനെ ഒഴിവുണ്ടാവൊള്ളൂ ഇതൊക്കെ ആകുമ്പോ തീരെ നേരയ്യ
ആഹ് ങ്ങളെന്തേം വർക്കിന് പോവൽണ്ടോ